ഹലോ
കേൾക്കുന്നുണ്ടോ പറയണ
ആ കേക്കട്ട് കൊറച്ച് വൈകീട്ട ഇങ്ങനെ കേക്കണന്താ ഹലോ
ഹലോ
ആ ആഹ് ഇപ്പ ശരിയായി.
ക്ലിയർ ണ്ടോ?
ആ ക്ലിയർ ണ്ട്.
ഓക്കെ. നമ്മളെ നാട്ടില് തെരുവ് നായ്കളുടെ എങ്ങനെയാണ് ആക്രമണം ഉണ്ടോ തെരുവ് നായ്ക്കളുടെ ശല്യം?
ഞങ്ങളെ നാട്ടിലെ തെരുവു നായ്ക്കള് ഭയങ്കര ശല്യണ്ട്. അത് പുറത്തിറങ്ങി ഒറ്റക്കൊരു കുട്ടിയെ കടേക്ക് പറഞ്ഞയക്കാൻ കൂടി പറ്റാത്തൊരു സാഹചര്യാണ്. ഇപ്പൊ പണ്ടത്തെ പോലല്ല നായ്ക്കളാ. അക്രമാണ് പ്പം. ഉം പണ്ടൊന്നും ഇത്ര നായ് ക്കൾ ഇണ്ടെങ്കിലും ഇത്ര പ്ര പ്രശ്നക്കാരികളായിരുന്നില്ല. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പ അവര് കൂട്ടത്തോടെ ഒരാളെ ഒറ്റക്ക് കണ്ടു കഴിഞ്ഞാല്
ഉം
ഓൽക്ക് ആക്രമിക്കണം എന്നുല്ലരു മൈൻഡ് ആണ്.
ആഹ്
റ്റയ്ക്ക് ഒരാളിം പുറത്തെറങ്ങാൻ പറ്റൂല കുട്ടിയേളെ പ്രത്യേകിച്ച്. ഈ രാവിലെയൊക്കെ പോണ കുട്ടിയേളെ. ഓര്ക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. പുറത്തിറങ്ങി നടക്കാന്. അതിനൊരു പാട് സംഘടനകളൊക്കെ ഇണ്ട് ഇപ്പോ. പഴയ മാര്യൊന്നല്ല ഒരുപാട് മരണങ്ങൾ കൂടിയിട്ടേ
ആഹ് ആഹ്
ഉം കുട്ടികള് തെരുവുനായന്റെ ശ കടിയേറ്റിട്ട് ഒരുപാട് കുട്ടികൾ മരണപ്പെട്ണ്ടല്ലോ. ഇപ്പട്ത്തൊര് വാർത്ത കണ്ടല്ലോ
അതെ ഈ കുട്ടികള് ഒറ്റക്ക് നടക്കുമ്പോഴും ഓര് കളി ക്കാൻ പോന്ന ടൈമിലൊക്കെയാണത് കൂടുതല് ഓന് ഇപ്പ വെക്കേഷൻ ഒക്കെ ആവോ വടെ ങ്ങനെ പാടത്തക്കൂട്യേ
ആ ആ
ഏ ചൂടല്ലേരുന്നോ? നല്ല ചൂടാകുമ്പളോക്കെ ഇന്ന ആയി കള ഫുള്ള്തായിക്കല്ലേ
ങ് ങ് അവർക്ക് തിന്നാൻ കിട്ടൂല. ചൂടും ഒരുപാ നല്ല ചൂടുള്ള സമയത്ത് അവരെ തല ചൂടാവും. പിന്നെ അവർക്ക് വേണ്ടത്ര ഭക്ഷണം കിട്ടൂല. അങ്ങനെയണത് പിഴബാധേ വിഷബാധ അങ്ങോട്ട് പോണതേയ് പേ വിഷബാധ ആയിട്ട് മാറണത് ആ ഒരു ലെവൽക്ക് എത്ത് ത്തുമ്മാണ്. അപ്പോഴൊക്കെയാണ് നല്ലോ ശ്രദ്ധിക്കേണ്ടത്. അപ്പ തണലുള്ള ഏരിയക്കൂടി ഒക്കെ പോകുമ്പോ നമ്മള് നല്ലോ സൂക്ഷിക്കണം.
ഉം ഉം
ഒരു കുട്ടി ഒര് ഒരുമാസം മുമ്പേ ഒരു കുട്ടിന്റെ ഒരു വാർത്ത കേട്ടല്ലോ. കുട്ടി പെട്ടന്ന് തലമിന്നി വീണ്. തലമിന്നി കൊഴഞ്ഞ് വീണ ട്ടി മരിച്ചു. മരിച്ചിട്ട് അവര് അവ ആ കുട്ടിന്റെ മരണത്തില് ഒര് വെപ്രാളം കണ്ടുത്രേ. അവരേ പാരൻസേ. ആഹ് ചെറ്യൊരു പെങ്കുട്ട്യാണ്. അപ്പോ അത് ആഹ് ഒരു വെള്ളം കൊടുക്കുമ്പോ ഒരു ഒരു വിയോജിപ്പാത്ര കുട്ടിക്ക്. വെള്ളത്തിനോട് ഒരു
ങ്ഹ് ങ്ഹ്
ഒരു പര്
വിഷബാധയേറ്റ ആൾക്കാര് അങ്ങനെ തന്നെ വെള്ളത്തിനോട്‌ ഇ സം യോജി ക്കൂലല്ലോ
ആ ആ. ഒന്നും കൂടി സൗണ്ടില് പ റയൂ സൗണ്ട് കൊറച്ച് കൊറവുണ്ട്.
ഇപ്പ കേക്ക്ണ്ടോ?
ആ ആ ഒന്ന് സൗണ്ടില് പറയണം.
ഹലോ
ആഹ് ആഹ് പറയ് പറ
ആ അതിന് പേ വിഷബാധ ഏറ്റ ആൾക്കാര് ക്ക് വെള്ളം കൊ വെള്ളത്തിനോട് അങ്ങനെ അട്രാക്ഷൻ ഇണ്ടാവൂ
അതെ അതെ ആ അത് കണ്ടപ്പോ ആ കുട്ടിന്റെ ആ പരിഭ്രാന്തി കണ്ട പ്പൊ ഹോസ്പിറ്റലും. എ് വീട്ടിലെ പാരന്റ്സിനൊ ക്ക് ഒരു സംശയം എങ്ങനെയാണത് ഇങ്ങനെ ഒരു ഇത് വരണംന്നില്ലല്ലോ അപ്പൊ കുട്ടി അങ്ങനെ ക്ലാ ഹോസ്‌പി മരിക്കും ചീതിട്ട്ണ്ട് പക്ഷെ ആ കുട്ടിന്റെ സ്രവൊക്കെ എടുത്തിട്ട് പരിശോധിക്ക ക്കാൻ വിട്ട് പോയപ്പോ മരണ കാരണം പേവിഷബാധാണ്
ഉം
ക്ഷേങ്കേ വേവിധ വിഷബാധയാണ് പരണ് അപ്പൊ അത് അവ നിരീക്ഷിച്ചു അത എങ്ങനെയെ വന്ന് നോക്കുമ്പോ വീട്ടിലൊരു പൂച്ച ഉണ്ട്ന്നാ പറയേ ആ ഒരു പൂച്ചക്ക് തനിയെ വിഷബാധ വരില്ല
അതെ അതെ
ആ അപ്പൊ അത് ഒരു തെരുവ് നായിൽ നിന്ന്
ഉം അതെ പൂ അതെ വീട്ടിലെ നമ്മള് വളർ പത്തന പേർഷ്യൻ ക്യാറ്റ് അങ്ങനത്തെ പുറത്ത് വിടത്ത പൂച്ചളാുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് പോറത്ത്. കും അതുപോലെ പുറത്തേക്ക് വിടുകയും ചെയ്യും അതുപോലെ ഉള്ളിൽ വീടിന്റെ ഉള്ളിലും ആൾക്കാരട്ട് ഒരുപലെ ഇടപഴകി എല് അത് നല്ലതായിരിക്കും പിന്നെ വീട്ടില് അങ്ങനെ പ പൂച്ചെന വളർത്തണ്ടുന്നുണ്ടങ്കിൽ നമ്മളത്തിന് മുൻകൂറായിട്ട് ഓരോന്ന് അതിനെഗയിസ് ചെയാൻ വേണ്ടയി്മ്മൾ ചെയ്യണം.
ഉ വാക്സിനും കാര്യങ്ങളൊക്കെ എടുക്കണം അതെ നല്ല അപകടമാണ് അപ്പൊ ഒരു പേവിഷബാധ കാരണം ഒരു കുട്ടിന്റെ സ്വപ്നങ്ങളാണ് കുരുഞ്ഞത്
അതെ ഇൻകേസ് നഖം തട്ടിയാൽ പോലും ഒന്ന് വരാതിരിക്കാൻ വേണ്ടിട്ട് ഒരു പെറ്റിനെ വളർത്തുന്ന വീട്ടിൽ എല്ലാവരും ചെയ്തിരിക്കണം വാക്സിൻ അതിന് വിശം കേൾക്കാതും കൂടി കേക്കാതെരിക്കാ എങ്കിലെ വാക്സിൻ എല്ലാരും വെച്ചിരിക്കണം.
തട്ടി കഴിഞ്ഞാല് പെട്ടെന്ന് അറിയണില്ല പിന്നെ കൊറേ കഴിഞ്ഞിട്ട് ഒരു പനി വരുമ്പോഴാണ് ഇത് കാണുന്നത് അതാണ് വലിയ അപകടം
ഉം ഉ ഉം അതെ അത് ഒരു പനി വരെ അറിയുമ്പോ നമ്മുടെ ബോഡി ടെമ്പറേച്ചറ് നമ്മള് നോർമൽള്ള ബോഡി ടെമ്പറേച്ചറിൽ നിന്ന് മാറകാണ് ഫുള് ബ്ലഡിന്റെ ആണെന്നുണ്ടെങ്കിലും വല്ലാതെ താപനിലയും ടെമ്പറേച്ചറും മാറുമ്പോ അതൊക്കെ ചൂട്ള്ളാക്കുമ്പോ നല്ലോണം പാസിങ് കൂടൂല്ലേ അപ്പൊ പെട്ടെന്ന് തലച്ചോർക്ക് തു
ഉം അത് വലിയൊരു അപകടകാരനാണ് അപ്പോഴ ഞമ്മള് ബാക്ക്ക് ചിന്തി ക്കുമ്പോഴാണ് ആഹ് പൂച്ചണ്ടായിരുന്നു പൂച്ചന്റെ കൂടെ കളിച്ചിരുന്നു അങ്ങനത്തൊരു മൈന്റ് വരുണെ പിന്നെ ആ പൂച്ചനെ അവര് നല്ല ശ്രദ്ധിക്കാ എത്ര പൂച്ചയാണെങ്കിൽ പിന്നെ പറയണ്ട.
അതെ അതെ പുറത്തൊക്കെ നമ്മള് പെറ്റ്സിനെ വളർ ത്തുന്നുണ്ടെങ്കിൽ മാക്സിമം അത് വീടിന്റെ ഉള്ളില് വളർത്ത്ണ
ആഹ് അങ്ങനെ ആക്കണം കാരണം ഈ തെരുവു നായ്ക്കൾ ഒരുപാടുണ്ട് ഇപ്പൊ അവർക്ക് അക്രമിക്കണം എന്നുള്ളൊരു മൈൻഡേ ഇണ്ടാവൊള്ളൂ. പഴയ മാരിയല്ല അന്ന ഇത്ര കണ്ടിരുന്നില്ല നായ് മക്കളെ തെരുവിലൊന്നും ഇങ്ങനെ നാൽക്കാലിയാണ് അങ്ങനെ കണ്ടി രുന്നില്ല ഇന്ന അത അങ്ങനെയല്ല ഇന്ന് എവിടെ പുറത്തിറങ്ങി നടക്കണെങ്കില് നായ്ക്കളാട്ടി പറഞ്ഞയച്ച് അങ്ങനത്തൊരു ഒരു റ്റുവേഷൽക്കാണ് ഇന്ന് എത്തിയിരിക്ക്ണത് ഉം ഭക്ഷണം അതൊക്കെ കൂടിയിട്ടുണ്ട് പക്ഷെ ന നായ അങ്ങനെ ശല്യം തെരുവുനായ ശല്യം ഭയങ്കര രൂക്ഷായിട്ടുണ്ട് അതിനനെതിരെ ആക്ഷന ക്കപ്പോ വന്നിട്ടുണ്ട് ജനങ്ങളങ്ങനെ പ്ര പ്രതിരോധിച്ചി ട്ട്
അതെ ഒരുപാട് സ്ഥലത്തുണ്ട് ഇപ്പോ രാവിലെക്കെ രാവിലെ മദ്രാസിൽ പോണ കു കുട്ടികളൊക്കെ ആണന്നുണ്ടങ്കി ലാണ് അവര് ആറ് മണി ആ ടൈമിൽ പോകു ആ ടൈമിലൊക്കെയാണ് അവര് ഒറ്റക്ക് കണ്ടാല് പേടിക്കാൻ പാടില്ല നമ്മള് പേടി അങ്ങനെ വരൂ ന്നത് കണ്ട നമ്മൾ പേടി ചൂടാണനെണ്ടണെങ്കില് അവര് നമ്മളെ മേത്തുകു ചാ വരിയേ ചെയ്യുള്ളൂ
അതെ അതെ മ് ഭയങ്കര അപകടാണത് മ് മ് മ് പിന്നെ ന്ന ആഹ് ഓഹ് അത് പറയണ്ട ഇവിടെ അട്ത്തൊരു താത്താനെ നടക്കാൻ പോയിട്ട് കാലോക്കണ്ട് പറിച്ച് നായ് കടിച്ചിട്ട്
മ് മ്
കടിച്ച് ഏതായാലും അത് ഓല് വാക് സിൻ ഇട്ത്തിട്ട് കെഴപ്പന്നുല്ല.
ആഹ് അങ്ങന്ന് ആ ടൈമിലൊക്കെ പോവാന്നറയുമ്പം ആരും നീച്ച്ട്ടുണ്ടാവൂല ചുറ്റുവട്ടത്താരുണ്ടാവൂല ഒറ്റക്കായിരി
അതെ അതെ കൊറച്ചു പ്രായായൊരുതാത്തേര്ന്നു. അത് അപ്പഴേ പേടിക്കാണ് ഇവര്. ഇവര് പ്രഷറും ഷുഗറുല്ല ആള്. കളാവുമ്പോ അവര്ക്ക് അവര്ക്കൊരുക ക അങ്ങനെ സംഭവിക്കുമ്പോ
നോർ അതെ നോർമൽ നിക്ക സ്റ്റേജ്ന്ന് മാറുമ്പോ വേറെന്തേലും നമുക്ക് എഗൈനി തീർച്ചയായിട്ട് നമ്മൾ വരാന്ന്ണ്ടെങ്കില് നമ്മള് ബോഡീന്റെ എല്ലാതും എല്ലാ അളവും നോർമൽ നിന്നാണ് മാറ്ആണ് പെട്ടെന്ന് പെട്ടെന്നാണ്ടാവണത് അപ് അത് ബോഡിമ്മക്ക് അക്‌സെപ്റ്റ് ചെയ്യാൻ പ റ്റൂല
പോലെ അത് അപ്പൊക്കെ അപ്പോളെ പ്രതിരോധിച്ച് വാക്സിനും കാര്യങ്ങളൊക്കെ എട്ത്തു പിന്നെ ഒരു ഭാഗ്യം കിട്ടിയത് അതൊരു വിഷഭാ ഒരു പേവിഷല്ലൊരു നായായിര്ന്നു ആഹ് അതാണ് ഒരുപാട് ഭാഗ്യം കിട്ടിയത് ന്നാ പറയ്ണേ അത് ഏറ്റിട്ട്ണ്ടായിര്ന്നില അതൊരു അക് അക്രമം ഉള്ളൊരു നായേണ് പഷെ പക്ഷെ പേവിഷബാധല്ല ഐ ന്നില്ല അതുകൊണ്ട് അത് അത് കയിച്ചിലായത് അത് അങ്ങനെണ് ഭയങ്കരം പേടിയാണ് ഇപ്പം പൊർത്തെർങ്ങാനും, നടക്കാനും ഉം എപ് പ്പഴാ വെരാ ഈ പാടം കൂടുതല്ള്ള വയലുകളൊക്കെ കൂടുതല്ള്ളേ
അതെ അതെ ഉം തോട്ടങ്ങള്
അതെ അതെ ഒരു ടൗണില് അങ്ങ് അങ്ങനെ ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളും അങ്ങനെ എല്ലോടത്ത് കൂടി ഒന്നും ഇത് കൂടുതലില്ല കാണൂല ഒഴിഞ്ഞ് ഒഴിഞ്ഞ പ്രദേശം ങ്ങളില്
ഉം
പിന്നെ ഒറ്റ് ആക്രമിക്കണത് ഒറ്റക്ക്
ഒറ്റക്ക് നിക്കാണെങ്കിലാണ് അതാണ് പേടിക്കാൻ പാടില്ല നമ്മള് അങ്ങനെ വരുന്നുണ്ടേലും നമ്മള് പേടിക്കാൻ പാടില്ല അതിനെ അങ്ങോട്ട് പ്രതികരിച്ച് നിക്കണം പേടി നമുക്ക് പേടി വന്നൂന്ന് മനസ്സിലായ പിന്നെ അവര് നമ്മളെയിട്ട്
ആ നമ്മളൊന്ന് ഒരു കല്ല് എടുത്ത് എറിയണ പോലെ അല്ലെങ്കിൽ ഒരു വടിയെടു തിരിച്ചു പോവും പക്ഷെ ആ വെപ്രാളത്തില് അതാണ് ആഹ് വെപ്രാളത്തില് ആരെ ഒന്നും ചെയ്യൂല നിങ്ങളെ അവിടൊക്കെ എങ്ങനെ നായിന്റെ ശല്യം ഇണ്ടോ
ആ ഇതുപോലെ രാവിലെയൊക്കെ അങ്ങനെ രാവിലെ അതുപോലെ രാത്രി നല്ലവണ്ണം ഉണ്ട് വീടിന്റെ ഉള്ളിക്ക് ക കയറിട്ടും.
ആഹ്
അങ്ങനെ സിറ്റൗട്ടിലെ ക്കെ വന്നിങ്ങനെ
ഉം ഉം മ് മ് മഴക്കാലത്തായിരിക്കും കൂടുതല്
അതെ അതെ
ഉം അ മഴ നല്ല ശക്തിയായി പെയ്യുമ്പോ വേഗം സിറ്റ് ഔട്ട് ഗേറ്റ് ഗേറ്റ് ഇല്ലാത്ത സിറ്റ് ഔട്ട് ആണെങ്കില് പെട്ടെന്ന് കയറി
കേറി അവരിക്കും സിറ്റ് ഔട്ടിലിരിക്കും
പിന്നെ ചെറിയ പൂച്ചകൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു ശല്യമാണ്
അതെ പൂച്ചകുട്ടികള് നമ്മള ഈ വീട്ടിൽ വളർത്താത്ത ഈ നാടൻ പൂച്ചക്കുട്ടി കുട്ടികളൊക്കെ ഉണ്ടാവല്ലോ പുറത്ത് കൂടെ ആണല്ലോ ഉണ്ടാവും അധികവും
അതെ അതെ ഉം കടിച്ചാ ആക്രമിച്ചു
അങ്ങനെ കൊറെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ അധികം കൂടുതൽ രാത്രിയാണ് നായ്ക്കള് കുരച്ച് ട്ടും ആക്കിടൊക്കെ നായി ക്കള് രാത്രിയാണ് കൂടുതല് അപ്പൊ ഈ കുഞ്ഞ് പൂച്ചു കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോ ഇവിടെ വീട്ടിലട വെരൽ ഉണ്ട് ചെറി ചെറിയ പൂച്ച കുട്ടികളും- അങ്ങനെ കൊറെ വട്ടം ഇങ്ങനെ നായ്ക്കൾ കടിച്ചിട്ടിട്ടുണ്ട്- അവർ കഴിക്കൂല അവർ ജസ്റ്റ് കൊല്ലീ ചെയ്യുള്ളൂ-
ആ ആ അതാണ്-
ഉം അതന്നെയണേ അക്രമം കാണിച്ചിട് പൂച്ചകള ന അങ്ങനെ പോല് തിന്നില്ലാ- പൂച്ചകളെ ഭക്ഷിക്കുന്നൂല്ല- തല കടിച്ചു പൊട്ടിച്ചിടുക ഔ വ ല്ലാത്തൊരു സങ്കടം- പവാണ് ഒരു കണക്കിന് പാവാണ് രക്ഷപ്പെടാൻ പറ്റ പറ്റാത്ത സി- ത്യാശയിലാണ് അവര അവർക്ക് കീ്ഴ്പെടുന്നത് അല്ലെങ്കിൽ അവര് ഓടി എങ്ങനെങ്കിലൊക്കെ രക്ഷപ് പെട്ട് പോകും
അതെ കുട്ടി ഒരു നാ പൂച്ച കുട്ട്യാള് നമ്മളെ ചുറ്റുവട്ടത്ത്ണ്ട്ന്ന് അർഞ്ഞ പിന്നെ നായ്ക്കൾ വന്നുകൊണ്ടേ ർക്കും ഓൽക്കതിനെ കിട്ട് കിട്ടണം കൊല്ലണം എന്നുള്ള ഇതായിരിക്കും
അതെ എന്താ ചെയ്യ അങ്ങനെരു നമുക്ക് മക്കകൊക്കെ പൂച്ചകളും നായ്ക്കളും അവര അങ്ങനെ ഇങ്ങനെ ആവട്ടെ ഈ മനുഷ്യന് ഈ പേ വിഷബാധ ഏൽക്കാ എന്ന് പറയുന്നത് വല്ലാത്തരു സങ്കടള്ള കാര്യാണ് അയ്നെതിരെ ഒന്നും കൂടി ഉഷ് സ്റ്റാറായിട്ടുള്ളെ നിയമങ്ങളൊക്കെ വരണം ഇന്നങ്കിലുള്ളൊരു ഒരു പരിധി വരെ ഇത് പരിഹരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ തെരുവില് നടക്ക്ണ കടക്ക്ണ സ്ഥിരമായിട്ട്, കാണ് ണ നായ്ക്കൾക്കൊ ക്കെ വാക്സിൻ വെച്ചോട്ക്കാ
ആ ആ
അതൊരു നല്ല പ്രതിവിധിയാണ് നമുക്ക് പേടി ക്കണ്ടല്ലോ ആ ആ ആ എന്തെല്ലാം ചെയ്യിനിണ്ട്പ്പോ എന്ന ഒരു കുട്ടി അങ്ങനെയല്ലേ നമ നമ്മ സ്ഥിരായിട്ട് ഒരു നായന് പെട്ടന്നി ങ്ങട്ട് കാണോന്നുല്ല ഒരു ഒരേരിയയില് കുറച്ച് നായ്ക്കൾ സ്ഥിരായിരിക്കും മ് ആ അവർക്കൊക്കെ ആ